ഹലോ
ആ കേൾക്കാം പറഞ്ഞോ നല്ല വിശേഷം എന്നാ ന്ത് വിശേഷം
ആ വിശേഷം എന്ന് പറഞ്ഞാല് ഇവിടെ മഴയാണ് ഭയങ്കര രാവിലെ മുതലേ ആ അങ്ങ് പെയ്തൊണ്ടിരിക്കയാ ഉം പിന്നെ തുണിയൊക്കെ ഉം
ഇപ്പൊ മഴയില്ല
ആ തുണിയൊക്കെ അലക്കിയിടാൻ ഭയങ്കര ബുദ്ധിമുട്ട്
ആണോ ആ ആ അതെതെ ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പം ഇടിയപ്പം മ ക്കറി അവിടെ എന്തായിരുന്നു
ഞാന് ഹസ്ബന്റ് ഇല്ലാഞ്ഞോണ്ട് ഞാനൊന്നുണ്ടാ ണ്ടാക്കില്ല ഏത്തക്ക എടുത്ത് കഴി ച്ചു പിന്നെ ഉച്ചക്കത്തോടുള്ള ഫുഡ് റെഡിയ ആക്കുകയാണ് ചോറ് ആ തിളപ്പിച്ച് റൈസ് കുക്കറിനെ അടച്ചു വെച്ചു പിന്നെ ഏ സാമ്പാറിന അടുപ്പേ വെച്ചു പിന്നെ പയറ് പിന്നെതിന്റെ ആ റൈസ് കുക്കറെ വെച്ചരു രണ്ട മൂന്ന് മണിക്കൂർ കഴിയുമ്പോ എടുത്ത് ത്താ മതി വെന്ത് കിട്ടി പോകും പിന്നെ തൊടില് ആ പിന്നെ തൊടിൽ പയറുണ്ട് പയർ കുറച്ച്ന്ന് മെഴക്കൊര്ട്ടി ചുഅരിഞ്ഞ വെ
എന്തു പയറാ വള്ളിപ്പയറാണോ അതോ ബീൻസ് അങ്ങനെയാണോ ആണല്ലേ ആ ആ
കുറച്ച് നീളവുള്ള പയറ് ആ പയർ ഇഷ് ട്ടാണ് ആൾക്ക് ആ അക്കെ ഞങ്ങള് വെജിറ്റബിൾ ആണ് നോൺ വെജ് കഴിക്കാറില്ല അപ്പ ഈ പൂജക്ക് പോകുന്ന ആളായതുകൊണ്ട് അപ്പൊ അത് മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ മോൻ ഇങ്ങനെ ഓരോന്ന് ഒക്കെ ഇങ്ങനെ
ആ ആ ആ ശരി അപ്പൊ എപ്പോഴും പച്ചക്കറി ആണല്ലേ
ആ എപ്പോഴും പച്ചക്കറിയാ ഇല്ല ഇല്ല ഇല്ല മുട്ട മീൻ ഇറച്ചി അങ്ങനെയുള്ള - സംഭവങ്ങളൊന്നും ഇങ്ങോട്ട് കേറ്റാറേയില്ല ആ എനിക്ക് കഴിക്കണംന്ന് തോന്നുമ്പ ഞാനെൻ റ്റെ വീട്ടില് പോയിട്ട് കഴിക്കും.
ആ അത് ശരി. അപ്പൊ ആ ആ ഓ അങ്ങനെ ക അങ്ങനെ മൊത്തത്തിൽ കഴി ക്കായികയല്ല
അല്ല അല്ല അല്ല ആള് പൂജക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങള് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നത് കൊണ്ടു ആണ് വീട്ടില് ഹസ്ബന്റിന്റെ അമ്മയൊക്കെ കഴി ക്കാറുണ്ട്. അനിയനൊന്നും കഴിക്കത്തില്ല അവരൊക്കെ പൂജക്ക് പോകുന്ന ആൾക്കാരാണ് അപ്പം എന്റെ വീട്ടിലാണെങ്കില് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുംല്ല എ ന്റെ വീട്ട്ലെല്ലാരും കഴി
കഴിക്ക ആ ആ ആ ഇറച്ചി ആ ആ ആ പക്ഷേ ഇറച്ചിയും എല്ലാം കഴിക്കണം എന്നാണ് സാധാരണ പറയുന്നത് ചെലതോരോ സാഹചര്യംകൊണ്ടല്ലേ
അതെ ഇപ്പൊ എനിക്കെന്റെ കയ്യും കാലുംഎല്ലാം എനിക്ക് ഭയങ്കര വേ ദനയാണ് ഞാനപ്പം ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ടേ എല്ലാ ടെസ്റ്റും ചെയ്ത് നോക്കി എല്ലാ ടെസ്റ്റും നോർമലാണ് വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്ത എഴുതി തന്നിട്ടുണ്ട് പക്ഷെ ചെയ്തില്ല പൈസ ആയിരം രൂപയൊക്കെ ആവുന്നൊ ണ്ടതിന് അപ്പ അതോണ്ട് അത് നോക്കിയില്ല എനിക്ക്തോന്ന് ഇല്ലില്ലില്ല രണ്ടൂസം കഴിഞ്ഞേ വരത്തുള്ളൂ അപ്പം എനിക്ക് തോന്ന് അതോണ്ട്ന്നെ അതിന്റെ കുറവായിരിക്കണംന്ന് തോന്നെണ്ട്.
ആ ശെരി അപ്പൊ ഈ എറച്ചിങ്ങനെയൊക്കെ വെക്കാനൊക് ക്കെറിയാവോ
ഏയ് എനിക്ക് വെക്കാനുംറിയില്ല എന്റെ വീട്ടിൽ എന്റെ അമ്മയാ വെക്ക്- ത്ർന്നാ ഞാൻ വെക്കാറൊന്നില്ല അവിടെ കുട്ടികളൊക്കെ കഴിക്കാറുണ്ട് ഞാനത് കഴിക്കാറുല്ല ആ എനിക്ക് ശീലല്ല ചെറുപ്പം മുതലേ ഞാൻ - ആ ഇത് ഇത്. കഴിക്കാറുല്ല മീൻ കഴിക്കും
ആ ആ ആ ആ അത്രേള്ളൂ മ് അപ്പൊ ഉച്ചക്കത്തീനുള്ള ഫുഡ് ആകുന്നേള്ളൂ
ഒളെള ള്ളു
ആ വൈകിട്ട അപ്പൊ - ചോ രാത്രിയിൽ ചോറാണോ കഴിക്കുന്നെ ഓട്ട്സ്ഴിക്കും ആ ആ ഒരുത്തി- അ അ അ
ഇപ്പൊ കെർച്ച് ഫുഡിന് നിയന്ത്രണം വെ കുവെല്ലെങ്കിൽ രാവിലേം വൈകിട്ടും ഒക്കെ ചോറും ഒക്കെയെ കഴിച്ചോണ്ടിരുന്നെ ഇപ്പൊ കൊറച്ച് ചെങ്ങ മെയിന്റെയ്ൻ ചെയ്യുവാ ആൾക്ക് ഇച്ചിരി വണ്ണള്ളതോണ്ട് വെയിട്ടങ്ങ് ഓട്സ് ആക്കാന്ന് വിചാരിച്ചു ഉമ് അവിടെയോ ഉച്ചക്ക് എന്താണ്
ഉച്ചക്ക് ചോറ് പിള്ളേർ ക്ക് അവർ കുട്ടികൾ സ്കൂളിൽ പോണ്ഡേര് ന്നോണ്ട് ഉച്ചക്കെ ത്ത്നുള്ളത് രാ വലെയെക്കെ ആയി ആകും
അ അ ഹ
ത് ചോറുണ്ട് ഹ് ഹെ മീൻ വറുത്തതൊണ്ട് മോരുകറിയുണ്ട് പിന്നെ തോരനുണ്ട്
ആ എന്തു തോരനാ പാവക്കാ തോരൻ കോവയ്ക്കാ
കോവയ്ക്ക കോവ യ്ക്കാത്തോരൻ തേങ്ങയ് ക്കിട്ടാ
ആ അറിയാം അറിയാം വെക്കാൻ അറിയാം എനിക്കറിയാം പക്ഷെ അതാണെ പഴുത്താൽ കൊള്ളൂല
ഇ കൊള്ളത്തില്ല പിഞ്ച് പിഞ്ച് നല്ലതാ പിഞ്ച് ചുമ്മാ തിന്നാനും നല്ല എനിക്കിഷ്ടമാണ് ഞാൻ ചുമ്മാതിന്നും
വീട്ടിലുണ്ടോ
ഇവിടെയില്ല ഹസ്ബൻന്റിന്റെ വീട്ടിലില്ല എന്റെ വീട്ടിലുണ്ട് ഉ അവിടെ വെച്ച് എന്തോ അല്ല അല്ല അല്ല അവിടെന്ന് ഇപ്രാവശ്യം കൊണ്ടുവരാനായിട്ട് ഇല്ലായിരുന്നു അവധി പോയിട്ട് അതുകൊണ്ട് കൊണ്ടുവന്നില്ല
ആ പിന്നെ കൃഷിയൊക്കെ ഉണ്ടോ
ഞാൻ അമ്മായിമ്മക്കുണ്ട് പുള്ളിക്കാരി ചെയ്യും പക്ഷേ ഞാൻ അങ്ങനെ അങ്ങനത്തെ പരിപാടി ഇല്ല അത്ര ഇഡ്രൻസ്റ്റില്ല പച്ചക്കറികളൊന്നും ചെയ്യാനൊന്നും ഉം ഇയാള്
ജോലിയാണോ ജോലി ആ ഇവിടെ ഞാന് വെറതെ വീട്ടിയിരിക്കുന്നോണ്ട് ഞാനിങ്ങനെ പയറും വഴുനയും പടവലവും- അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ-
ആ ആ ആ അയിനോടൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാരും ചെയ്യും. ഞാൻ ഇടക്ക് ഞാൻ അങ്ങനൊക്കെ- ചെയ്യുവാരുന്നു ഇപ്പ എനിക്കത്രെ- താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ചെയ്യത്തില്ല
ഒക്കെ
ആണല്ലേ ആ ആ എന്താ ഏറ്റവും കൂടുതല് ഉള്ളത് അവിടെ പയറാണോ
ആ വലിയ പയർ നീള ഉള്ള നമ്മുടെ ഈ കയ്യുടെ അത്ര നീളമുള്ള പയറുണ്ട് പിന്നെ വഴുതനങ്ങ
പേ
ഒരു സൈസ് പയർ മേടിക്കില്ലേ കടകളിൽ നിന്ന് മേടിക്കില്ലേ നീളമുള്ളഒരു പയറ് അതാണ്. അച്ചിങ്ങ പയർ സംഭവം നീളം ഉള്ള പയറ്
ആ ശരി ശരി അത് മെഴുക്കുവരട്ടി പോലെ വെയ്യ്കുമായിരിക്കും യിരിക്കും അല്ലേ ആ ശരി ആ തോരൻ വെച്ചാ നല്ലതായിരിക്കും
പിന്നെ വഴുതന വെച്ചിട്ടുണ്ടു ആയിട്ടില്ല
ആ ആ ആ അതെന്താ തോരനാണോ വെക്കുന്നത് ന്നത്
ആ വഴുതനങ്ങ തോരനല്ല സാധാരണ അവിയൽലിനകത്തും, സാമ്പാറിനകത്തും ഇടും ചിലപ്പോൾ ഞാൻ വറക്കും അത് വറുത്തു കോരി ഇട്ക്കാൻ നല്ലതാണ് പിന്നെ പാവൽ ഉണ്ടായിരുന്നു ഇപ്പ ഇല്ല പക്ഷെ പാവയ്ക്ക എനിക്ക് തോരൻ വെ- ക്കുന്നെ ഇഷ്ട്ടല്ല ഇന്ക് വറ തൂരി എടുക്കുന്നതായിരിക്കും റ്റവും ഇഷ്ടം അതിങ്ങനെ വാട്ടിട്ട് ആ ഒല്ല ഒത്തിരി ഇല്ലേലും ഞാനേ നമ്മള് രണ്ടുപേരല്ലേ ഉള്ളൂ അപ്പൊ അതിന് വേണ്ടിട്ട് അ വെയിലത്ത് വെ ചൊന്ന് വാട്ട്യേന് ശേഷം പ്പ അത്ര നമ്മക്ക് എണ്ണ ലാ വെക്ക എണ്ണ ഒരുപാട് ആവു
ആ ആ ആ ഒത്തിരി ഉണ്ടെങ്കി പിന്നെ എപ്പഴെലും ഒക്കെ എടുത്ത് ഉണക്കി വെക്കുവാണെങ്കില് നല്ല ഉപയോയിക്കാന ഇത് കടയിലുണ്ട് പ്പൊ കടകളിലൊക്കെ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്
ആ ഉണങ്ങിയത്
ണങ്ങിയത് പക്ഷെ കുറച്ചേ ഉള്ളൂ ഒറ്റ നേരത്തന്നെ കാണുള്ളൂ
ആ പഷേ അഹ് നമ്മളങ്ങോട്ട് എണ്ണക്ക്യാത്തോട്ട് ഇടുമ്പയ്തെന്നെ പെ
ക്കരിഞ്ഞു പോവല്ലേ ആഹ് ഇവിടെ അധികം അവർക്കൊന്നും ഇഷ്ടമില്ലാ ക്കന്ന് അങ്ങനെ മേടിക്കേല്ല എല്ലപ്പോഴും മേടിച്ചെങ്കിലേ ഉള്ളൂ
ആഹ് മീനാണ് ഏറ്റവും കൂടുതൽ അല്ലേ പയോഗം
ഏ ഏതാണ്
മീനാണ് ഒരുപാട് കഴിക്കുന്നത്
മീനാണ് ഒ രണ്ട് ഒരാൾക്ക് മീനാണ് ഇഷ്ടം ഒരാൾക്ക് മീ ഇറച്ചിയൊക്കെയ ഇഷ്ടം ആ അപ്പൊ ഓരോര് ഓരോ ഇതിന് ഒ രണ്ടും മേടിക്കല്ല ഒരാഴ്ച ഒരാക്ക് വേണ്ടിയുള്ളത് മെ യൊ
ആ
ഒരാഴ്ച ഒരാക്കുള്ള വിളിക്ക ങ്ങനെ വും
അപ്പൊ വഴക്കില്ലല്ലോ ആ എന്തെടുക്കുന്നു രണ്ടു പേരും പഠിക്കുവാണോ അതോ ടിവി കാണുവാണോ ടിവി കാണുവാണോ
സ്കൂളില്
അ പോയൽ ല്ല യിന്ന് സ്കൂളുണ്ടായിരുന്നോ?
ആഹ്
ആ
ഏ മഴെടെ അവധികളൊന്നും ആയിട്ടില്ലല്ലോ
ആ അന്ന് കൊറെ ജില്ലകൾക്ക് അയുധി കൊട്ത്തിരി ക്കിന്നെ ഞാ കണ്ടായിര്ന്ന് അ അപ്പൊ ഞാനോർത്തിനി അമ്മടെ ഒക്കെ ജില്ലകളിലൊക്കെ അവധിയായിരിക്കുന്ന് വെള്ളപ്പത്തോം തൊടങ്ങി കൊത്ക് ശല്യം തൊടങ്ങി അതുകൊണ്ട് ഡെങ്കു സ്റ്റാർട്ട ആയിട്ടുണ്ട് ഉം ഞങ്ങളുടെ ഈ മേൾലുള്ള ഭാഗങ്ങളിലൊക്കെ ഡെങ്കു കൊണ്ടന്ന് ഇങ്ങനെ പറയുന്നുണ്ട് നമ്മക്ക് വരാൻ ചാൻസില്ല നമ്മളങ്ങനെ വെള്ള ഒന്നും അങ്ങനെ കെട്ടി കെടപ്പില്ല ഇവടെ
ആ ആ ആ പക്ഷേ ഇത് പറന്ന് വന്ന് കുത്തിയെങ്കിൽ അവിടെ ഉള്ളതേ വന്ന വന്നാലേ പിന്നെ കൊഴപ്പ ഒള്ളു
ഉം അതെ
ഹ് ആ ഉം ചക്ക ഒണ്ട് ഒണ്ട് ഒണ്ട് ച ചക്കേം മാങ്ങേയിണ്ട് ചക്ക ഒക്കെ പുഴുങ്ങാനൊക്കെ എട്ക്കും പച്ച ആ മാങ്ങയൊക്കെ ആ തേങ്ങ ഇട്ടാ ചക്ക വേവിച്ച് തേങ്ങ തേ തേങ്ങ ചെരണ്ടി മറ്റേ ജീരകം ഉള്ളി പച്ചമുളകെല്ലാം കൂടെ ചേർ വെക്കും അരച്ച് വെക്കും അടുപ്പേലാണെങ്കിൽ ചുമ്മാ ആ ഹ് എന്തേലും ചെരുവത്തിൽ വെക്കും ഗ്യാസെലാണെങ്കി ഞങ്ങൾ കുക്കറി വെക്കും
ആ ആ
ആ ചിലതൊക്കെ നല്ലാട്ട് കിട്ടും കുക്കറിൽ ചിലതൊക്കെ പെട്ടെന്ന് ഒറ്റയടിക്കൊക്കെ വെന്ത് പോകും
ഓ ഓ ആ ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ എല്ലാം കൂടെ അരച്ച് ചേർത്തി ട്ട് വെള്ളം ഒഴിച്ച് അടുപ്പേൽ വെച്ച് ആവി കേറ്റി കുർച്ച് നല്ലോണം ഒന്ന് വേകുമ്പം എറക്കി വെച്ചിട്ട് എളക്കി
ആ ആ ആ ആ ശരി എളുപ്പപ്പണിക്ക് നോക്കുന്നാ കുക്കർല് ചെല ആ പക്ഷെ ചെലപ്പോ നന്നായിട്ട് കിട്ടും ചെല സാഹച ഞങ്ങൾ ചിലപ്പോ കൊഴഞ്ഞ് പോവും ഇല്ലെങ്കിൽ വെള്ളം കൊറവാണെങ്കി കരിഞ്ഞും പോവും
ആ ആ
ഇല്ലെങ്കി അടുപ്പേ വെക്കുന്നാ നല്ലത് ന
ആഹ് അടുപ്പേ വെക്കുന്നതാ നല്ലത് അതാമ്പോ നമ്മുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന്
കുക്കറിൻ്റെ എല്ലാ സമയവും ഒരുപോലെ അല്ലായിരിക്കും ചക്കയുടെ ഒരു ഇതേ
ആഹ് ആഹ്
ചിലപ്പാണെങ്കിൽ ന ന നന്നായിട്ട് കിട്ടും പിന്നെ ഒത്തിരി ഉണ്ടെങ്കില് വറുത്ത് വെക്കും
ആഹ് ആഹ് ആഹ് കുട്ടികളൊക്കെ കഴിച്ചോളും
പക്ഷെ പണിയാണ് വറുത്ത് വെക്കുന്നൊക്കെ
ആഹ് ആഹ് അതെ അതെ കൊറെ ടൈം അടുത്ത് നിക്കണം
ചക്ക എന്ന ചക്കെടെ ചക്കന്ന് പറയുന്നതെ ഒരു വല്ല്യ പണിയാ ഏഹ് അതിന്റെ